കേക്ക്
ആ കേള് ക്ന്ന്ണ്ട്
ഉള്ളൂ
ആ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ടോ
ആ
അങ്ങോട്ട് കേൾക്കുനില്യ എന്തൊക്കെ സുഖാണ്
ഓ സുഖം ഓ ഇങ്ങനെ ഇരിക്കുന്നു ആ ഫുഡ് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂ
ഓ
കുഴിച്ചു കുിച്ചു
ആ ഇവിടെയും കഴിച്ച് ആ ഇന്ന് ലീവല്ലേ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് ആണലോ വെഷൽ ഇന്ന് ചിക്കനാ മീന് കിട്ടാറില്ലാ ഇപ്പൊ കുറവാ
ആ മഴെ മഴആയത്കൊണ്ടല്ലെ
ആ മഴ ആയത് കൊണ്ട് നല്ല വെയ് ഇപ്പൊ കൊറച്ചു ദിവസത്തിന് മഴയൊന്നുമില്ലാ നല്ല വെയില-
ആ ആ നമ്മുക്ക് ഇവിടത്തെ വെയില് തന്നെ ആഹ വയങ്കര ചൂട് വയങ്കര കൂടുതലായിരിക്കും അല്ലെ
അ വെയിൽ കൂടുമ്പോ അധികം ചൂട് വീട്ടില് ഉള്ളിലും നിക്കാൻ കഴിയണില്ല
ആ ഫാൻ ഇടാണ്ട് ഇരിക്കാനും പറ്റില്ല
ആ അങ്ങനൊരു അവസ്ഥയാണ്
അ രാത്രി ഇടണ്ടി വരും ല്ലേ ചൂട്കൊണ്ട്
ആ ആ എന്തേയ്ന് അവിടെ സ്പെഷ്യല് ഫുഡ്
സാമ്പാറും ഒരു തോരനും
ആ രാവിലെ എന്തായിര്ന്ന്‌
രാവിലെ മക്രോണിയായിരുന്നു ഹ് ഹ് ഹ്
ഏ
മാക്രോണി ഇല്ലെ മേക്രോൺ
ആ
അതായിരുന്നു
അത് ശരി
ആ അവിടെയോ
ഇവിടെ പുട്ടായിരുന്നു പുട്ടും കടലക്കറീം
ആ കൊള്ളാലോ എ
അത് കഴിഞ്ഞ് ഇപ്പൊ ഫുഡ്‌ കയിച്ച് വൈകുന്നേരം സ്പെഷ്യൽ എന്തേം ഇണ്ടാക്കോ ചായക്ക്
അഹ് സ്പെഷ്യല് ചെലപ്പം എഹ് ചെലപ്പോ ഇല്ലെങ്കി ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തേലും ഉണ്ടാവും വൈകിട്ട് ആ ചെലപ്പ ബെ അഹ് ബേക്കറി ഐറ്റംസ് എന്തേലും ഒക്കെ ഇണ്ടാവും
ആഹ് ഇവിടെ എന്റെ പുള്ളേർക്കൊക്കെ ഇഷ്ടം ബേക്കറിയാണ് കൂടുതലും ബേക്കറിയും പൊരിക്കടീം
ആഹ് ആഹ്
കൊണ്ട് ഉണ്ടാക്കണ ഒന്നും പറ്റൂല
ആഹാ അരിയും കൊണ്ടിണ്ടാ ക്ക്‌ണതല്ലല്ലെ
അരികൊണ്ട്ണ്ടാക്കണ മക്കള് കഴിക്കൂല
ക്കട്ട അങ്ങനത്തെ ഒക്കെ
ആഹ് ആഹ്
ഉം അങ്ങനെ കുറേ സാധനങ്ങൾ ഇണ്ടാക്കാം മധുരവുള്ളതൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കില് ഉം പിന്നെ നാല് മണിക്ക് ചായ ഒരു ആഹ് ഇതാണ് ചെറിയൊരു കടി എന്തേലും വേണ്ടേ
വീടിന്റെ അടുത്ത് എങ്ങനെ ഇത് കൃഷിയൊക്കെ നടത്ത്ണതാ
അല്ലല്ല ഓ ആ മാങ്ങ ചക്ക അങ്ങനത്തെക്കെയൊണ്ട് ഉം പിന്നെ കൊറച്ച് കാപ്പിയുണ്ട്
ആ
ആഹാ പിന്നെ ഒന്ന് രണ്ട് ഇതിനാത്ത് കൊറച്ച് ഇതൊണ്ട് എന്തെന്നാ കൊടിയില്ലേ നമ്മളെ കുരുവൊളക്
ആ
ആ അതെ അധികം ഒന്നുല്ല ഒന്ന് രണ്ട് കുടത്തിൽ മാത്രം പിന്നെ ഇപ്പ കൊറച്ച് കാപ്പിത്തൈ നട്ടിട്ടുണ്ട് ഇപ്പോ ഇതായിവരാൻ ടൈം എടുക്കും ആ
അട്ത്ത് പാടാക്കെണ്ടാ പാടം കുളം?
ആ പാടൊക്കെയുണ്ട് അടുത്തില്ല കുറച്ചകലോട്ട്ണ്ട് വയല്ണ്ട് പഷെ വയലിനാത്ത് നമ്മള് കവുങ്ങ് നട്ടേക്കുവായിരുന്ന്. കവുങ്ങൊക്കെ മുറിച്ചു. പ്പ വയലിനാത്തൊന്നും ചെയ്യ്ന്നില്ല.
ഞങ്ങളിവിടെ അടുത്ത് പാടം കൊളം ഒക്കെണ്ട്.
ആ നമ്മളവിടെ കൊളം കൊളല്ല പൊഴയുണ്ട്. പിന്നെ കൊളൊണ്ട് പശെ നമ്മളാവിടെ റിസോർട്ടിന്റെ അവിടെയാണ് കൊളം ഒള്ളത്. റിസോർട്ടി പോയാ അവിട കൊളൊള്ളു അത് അവരന്നെ ഇതാക്കിയ വെല്ല്യോരു കൊളവാണ്. സ്വിമ്മിംഗ് ഏ സ്വിമ്മിംഗ് പൂളല്ല അല്ലാണ്ടുള്ളെ.
ആ എന്തേം വർക്കെ വർ കൻ
ആ ണ്ട്.
ആ
ആ ക്ക്‌ചെയ്യ്ന്ന്ണ്ട് പ്പോ ആ അവ്
ഏ?
ടെയാണ് വെക്കുന്നെ ആ ഇപ്പൊ ഒരുണിക്കൂർ വരെ ലെഞ്ച് ബ്രേക്കുണ്ട് അപ്പ ഇനി രണ്ട് മണിക്ക് കേറിയ മതി.
ആ അത് വരെ ഇട ഫ്രീ ടൈം ആവുല്ലെ
വേറെ ഫ്രീ ടൈമ്
ഉംപിള്ളേരെക്കെ പഠിക്ക പഠിക്കാവു
ഇല്ല ഇല്ല അങ്ങനെയൊന്നു ആയിട്ടില്ല ഹ ഹ ഹെ
ന്റെ പിള്ളേരെക്കെ പഠിക്കാണ് ഇന്ന് ലീവ് അല്ലെ ഇന്ന് ലീവായതോണ്ട് എല്ലാരും വീട്ടിലിണ്ട് നി ങ്ങക്ക് ഇവിടെ തന്നെ ഇവിടെ അട്തെന്നെ സ്കൂളും മദ്രസൊക്കെ കുട്ടിയെൾക്ക് പോണെ വണ്ടിക്കൊന്നും പോണ്ടാവശ്യയില്ല വിടാട്തന്നെ
പോയാമതിയല്ലോല്ലേ എന്തെ എടെങ്കിലും പെട്ടെന്ന് പോവായോ പിള്ളേർക്കാണെങ്കില് നട നമ്മള് വരാനും നടന്ന് പോവാനൊക്കെ ഒരു അമ്മളെ അട്‌ തന്നെ ഉണ്ടല്ലൊ എന്തെലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവും ചെയ്യാല്ലോ മീറ്റിംഗ്
അവ്ടക്കെ അട്‌ത്താണോ
അല്ലല്ല നമ്മള ഇവ്ട്ന്ന് കൊറച്ച് ദൂരൊ ണ്ട്
ദൂരണ്ട്ല്ലെ
ആ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററ് ഉണ്ട് രണ്ട് രണ്ടല്ല അയില് കൂടുതല്ണ്ട് പിന്നെ നടന്നു പോവു നമ്മള് ഇപ്പ പഠിച്ചോണ്ടിര്ന്നപ്പ നടന്നാണ് പോയിക്കൊണ്ടിര്ന്നത് ഫ്രണ്ട്സ ഒക്കെ ഇണ്ടാവും അപ്പൊ ങ്ങനെ പാട്ടും പാടി ഇണ്ടായി നടന്ന് ആ ഓ മാങ്ങക്കൊക്കെ കല്ലെറിഞ്ഞ്
അതെ അന്ന് നല്ലൊരു രസെയിര്ന്ന്
ആ
എല്ലൊരു ഹാപ്പി ഇന്ന് കുട്ടികളൊന്ന് അങ്ങനെ കളിക്കാനെന്നും
ആ ആ ഫോണ് എല്ലാ ഫോണ്ന്നെല്ലെ ഇപ്പൊ എന്ത്‌ണ്ടെങ്കിലും ഫോണ് ആ
അതെ
ഒരു എനർജി ഇല്ലാത്ത പോലെ ഒരു
ആ അതെ അങ്ങട്ടും ഇങ്ങട്ടും സംസാര ഇല്ല
ആഹ സംസാരില്ല ആഹ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു ആളാ യിട്ടു ഒരു ബന്ധമുണ്ടായിന് നമ്മളൊക്കെ പറയുമ്പോ വഴിയ പോ ഇ ഒരിടടുത്ത് വണ്ടി പോകുന്ന ഒരിടുത്ത്ല്ലാം ചിരിച്ച്ു കാണിച്ചു സംസാരിച്ചച്ച് ഇതാക്കി പോയി പോകുന്നലെ ഇപ്പള്ളൊരു ഉണ്ടാവൂല
അതെ
ഉം ഞളൊക്കെ പണ്ടൊക്കെ കമ്പിന അടിക്കുക പിന്നെ വൈകുന്നേരങ്ങളിൽ പോയിട്ട് പിന്നെ പുറത്തിറക്കി നട വക്കാൻ പോവ സംസാരിച്ച വക്കാൻ പോവാ നമ്മളെ ഫ്രണ്ട്സ ഒക്കെ ആ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം വിളിക്കും ഓരോരു ത്തര് വിളിക്കും. എടാ എന്താ ചെയ്യുന്നേ ഫ്രീ ആണോ എന്ന നമ്മുക്ക് ഒന്ന് ചായ് കുടിക്കാൻ പോയാലോ? ആ പൂവാ അങ്ങനെ പോണു ഇല്ലെങ്കി കളിക്കാനിടെങ്കിൽ കളിക്കാൻ പോകുന്നു. അ ഹ പിന്നെ എന്തേലും വണ്ടി ക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കില് അങ്ങനെ വർക്ക്ഷോപ്പിൽ പോവാൻ വേണ്ടി അങ്ങനെ വിളിച്ചോണ്ട് പോകും.
ആഹ് പിന്നെ ഇപ്പോ ഒരു കല്യാണ കല്യാണത്തിനൊക്കെ പോയാല് ഫ്രണ്ടാളെ കൂടെ അങ്ങനെയൊക്കെ പോവലുണ്ട് പുറത്ത് എല്ലാരും കൂടി ഫോട്ടോ എടുക്കലും പോറത്ത് പോവലും അങ്ങനെ ഒരു ടൈം പാസ് ആണ് അപ്പോ കല്യാണം കഴിഞ്ഞിന്റേഷം ശേഷം.
ഉം നമ്മുടെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലേ. നമ്മളപ്പോ ആഹ് നമ്മള് പോയിട്ടുണ്ടെങ്കി അവിടത്തെ വെളമ്പലും കാര്യങ്ങളും
ആഹ്
അങ്ങരെതാക്കി അംഗനെ നടക്കും. പിന്ന ഇപ്പോ വീട്ടിൽ പോയിട്ട് ഇണ്ടെ ങ്കിലും അമ്മയ്ക്ക് പരാതിയായിരിക്കും. ആഹ് രാത് വൈുന്നരങ്ങളിലാണല്ലോ നമ്മൾ എറ ങ്ങാ. അതേരം രാവിലെ വെയിലും ഇതൊക്കെ ആയതോണ്ട് വൈന്നേരവുമ്പോ രാത്രി എറങ്ങാ വീട്ടില്ക്കാൻ സമയവില്ല. ആഹ്. അഛനെയൊന്നും കാണൂല്ല. ആഹ്
നേരം വൈകീന്.
ഉം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോ.
ആ
അങ് ഇനീപ്പം രാത്രിത്തേക്ക് ഫുഡൊ ക്കായോ?
ആ രാത്രിക്കേക്ക് ഒന്നായിട്ട് ഉണ്ടാക്കലന്നേ ണ്. രാത്രിയിൽ ചെൽപ്പം ചപ്പാത്തി ണ്ടാക്കും
അ ആ
ഉം ഞങ്ങക്കിവിടെ നോമ്പാണ് നോമ്പ് ന്നെച്ചാ അങ്ങനല്ല മുഹറത്തിലെ ആ നോമ്പ് ഇടുക്ക്നോര്ക്ക് ഇട്ക്ക ഇട് റ്റാത്തോര്ക്ക് ഇട്ക്കണ്ട
മുഹറമെന്ന
മുഹറം ഇന്ന് നാലാണ്
നാല് ലെ ആ ആ
അപ്പൊ ഇട്ക്ക്നോര്ക്ക് ഇട്ക്ക ഇട്ക്കാത്തോര് എ
ക്ക്ന്ന്‌ണ്ടോ
ആ ഇട്ക്ക്ന്ന്ണ്ട് അപ്പൊ പിന്നെ എങ്ങനായാലും വൈകുന്നേരം ഫുഡ്‌ ഇണ്ടാക്കണ്ടി വെരും
ആ ആ എന്താണെങ്കിലും കൊറേ പേരുണ്ടോ വീട്ടില് കൊറേ ആൾക്കാരുണ്ടോ ആ
ഒരു മോളും ഒരു മോനും രണ്ട് പെണ്ണും പത്താം ക്ലാസ്സ്‌ ഒമ്പതാം ക്ലാസ്സ്‌ രണ്ടാ ക്ലാസ്സ്‌
അതെയോ ഹ ഹ
ഒരാള് എസെൽ സി ആണ് ട്യൂഷന് പോവ്ണ്ട്
ആ ഇപ്പോ ക്ലാസ്സൊക്കെ തൊ ടങ്ങീണ്ടാവും
ആ തൊടങ്ങി ക്ലാസ്സൊക്കെ തൊടങ്ങീട്ട് ണ്ട്
ആ ക്ലാസ്സൊക്കെ പ്രശ്നല്ലല്ലോ ലെ എല്ലാരും ടീച്ചേർസ് എല്ലാരും നോക്ക് ന്ന്ണ്ടല്ലേ പ്പോ നമ്മള് പഠിച്ച പോലൊന്നല്ലല്ലോ ഓ നമ്മള് ഇപ്പൊ അത് ഓടി അത് പറ വടിയ എടുത്താ പ്രശ്നം ഹ്
ആ അതെ ഉം ഇപ്പത്തെ കുട്ട്യാക്ക് സ്കൂൾ പോണതൊക്കെ ഇഷ്ടാണ് അന്ന് നമ്മൾക്കൊന്നും പോണെ ഇഷ്ടല്ലേരുന്നു പ്പൊ വീട്ടില് ഒരുപണി ഇട്ത്തില്ലെങ്കിലും അവര് നേരത്തിന് പോവും
എ പനിയ എന്തൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റോ ആ എല്ലാം പറഞ്ഞിരിക്കുവായിരുന്നു ഓ അങ്ങനെയൊന്നും ഇല്ലടി
അ ന്താ മടി കാര്
ആ മടിയില്ല ഇപ്പത്തെ നമ്മളേേക്കാളും കൊറച്ച് നല്ല ഇതറ്റ ഇപ്പഴത്തെള്ളവർക്ക്ല്ല
ആ അതെ അതന്നെ പിന്നെ വേറെന്തൊക്കെയാ
പിന്നെ വേറെന്തൊക്കെയാണ് ഇവിടെ ഇപ്പൊ ചൂട് വെയിലില്ല എവിടെ
ഇവിടെ നല്ല വെയില രണ്ടു മൂന്ന് ദിവസായിട്ട് മഴാന്ന് പറയണ സാധനം തന്നെയില്ല നാലഞ്ചു ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു ഇപ്പൊ തീരെ മഴയില്ല വെയില് മാത്രം
അതെല്ലേ അടെ ഇവിടെ മൂടി കിടക്കുന്നാ ഉള്ളത് വെയിലില്ല ചൂട് മാത്രം ഭയങ്കര ചൂടാ
ഇവിടെ വെയില ഇറക്കുമ്പോൾ നല്ല ചൂടുള്ള വെയിലാണ് ഉം
ആ
ഉം ഇപ്പ അതിന് ഈ പ്രാവശ്യം അധികം മഴ ഇല്ല
ആ എന്തോ ഒരു പ്രതിഭാസോ എന്തോ പറയുന്നുണ്ടായിരുന്നു എന്തോ വാർത്തേൽ എന്തോ പറയുന്നുണ്ടായി ആ എന്തോ പ്രശ്നം സൗണ്ട് ഒന്ന് പറയുന്നുണ്ട്
ഉം വശം കുറവാണ് തോന്നുന്നുണ്ട് വെള്ളത്തിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്
ഇല്ല ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല
ഉം ഞങ്ങൾക്കുവിടെ ചെറിയൊരു ക്ഷാമം വരും എന്നാലും വലിയ കുഴ പല്ലേട്ടാ
ആ നമ്മക്ക് ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് വെള്ള ഇത്തിരിയും പിന്നെ അങ്ങനെയുള്ള കാര്യത്തിലും ഒരു ബുദ്ധിമുട്ട
ആ ചില സ്ഥലങ്ങളില് തീരെ ഉണ്ടാവൂല തുടക്കത്തിൽ തന്നെ വെള്ളം കെട്ടി കൊണ്ട്രോളും
ആ നമ്മളിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യു ന്ന സാധനങ്ങൾ തന്നെ
ആ
നല്ല വെള്ളം നല്ല ഉറവേണ്ട് നല്ല അതാണെങ്കിൽ രാവിലെ ആവുമ്പത്തേ നല്ല തണുത്ത വെള്ളം കി
ആ
നല്ല സുഖാ
എന്നാ ശെരി
ആ ശരി